ഹ
ആഹ് നല്ല മഴേം ഇടിയൊക്കെ ഉണ്ട് അവിടെ ഉണ്ടോ
ഉ മഴ ഇവിടെ പെയ്തിട്ടില്ല ഇവിടെങ്ങനെ ഇരുണ്ട് നിക്കുന്നുണ്ട്
ഇവിടെ നല് നല്ല പെയ്തല്ല ഇന്നലെ അവിടെ നല്ല പെയ്തപ്പം ഇവിടെ പെയ്തിട്ടില്ലായിരുന്നു
ആ ആഹ അതിന് പകരം വിട്ടലാരുന്നു
ഉം
കേൾക്കാനുണ്ടോ
എന്താ
കേൾക്കണ്ടോ അല്ലായിടത്തൊരു ക്രിംബ്ലിങ്ങ് ഇല്ല അവക്ക്
അല്ല കേക്കുന്നുണ്ട്
അതന്നെ നേരത്തെ ച്ചെ ചെടീനെ പറ്റി ചോദിച്ചിണ്ടായില്ലേ
ആഹ് ആഹ്
ആഹ് അപ്പൊ ഞാന് ഭയങ്കര ഇടിമ മഴൊക്കെ വരുന്നകണ്ട് പ്പളേ ഞാന് പെട്ടെന്ന്
അല്ല ചെടികളൊക്കെ നട്ടുകഴിഞ്ഞു എന്താചെയ്തേ
ആങ്ങനെയാണ് ആ ഫ്രണ്ടില ബോക്സിൽ വെച്ചില്ലേ ഒരു ഒരു ഒരു ഒരു വയലറ്റ് ഒരു ഒരു ഇലച്ചെടി ആ ഇല്ല ഇങ്ങനെ ഉണ്ടായിന്ന്
ആഹ് അഹ് ആഹ ആഹ് എന്താ വയലറ്റും അയിന്റെപ്പറത്ത് പച്ചായിട്ട്
ആഹ് പചആഹ് ആഹ് അതെ അത അത് ഫുള്ള്പ്പ വയലറ്റ് പിന്നെ ഇപ്പറപ്പ പച്ചവേറ ഉണ്ടാ അത് വേറെ വച്ചു
ആഹ് അതന്നെ ആഹ് അതന്നെയാ പറഞ്ഞത്
ആഹ് അതില് ആ വയലറ്റ്
അത് നല്ല ഭംഗിയുണ്ട് കാരണം എന്താറയാ എന്റെ വീട് തന്നെ ഒരു വൈറ്റ് തീമിലല്ലെ പതുക്കെ നല്ല മാച്ച് ആയിട്ട് പോകുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസാണ് അവിടെ
ആഹ് താങ്ക് യു ഞാൻ
ഈ വീടിനെ കുറിച്ച് പറഞ്ഞപ്പളാ ഞാൻ പറഞ്ഞില്ലെ എന്റെ വീട് പണി ഇണ്ട്ന്ന്
ആഹ്
അപോ അ അയിന്റെ ടൈൽ ഇങ്ങനെ നോക്കാന്ന് വിചാരിച്ചീന്നു അപ്പോ അന്റെ സജിക്ഷൻ ഒന്ന് പറഞ്ഞരുവോ എന്ത് കളർ എടുക്കാണ് ബെറ്റർ എനിക്ക് വൈറ്റിനോടാണ് താല്പര്യം
വയറ്റ് എടുത്തളാ ഞാൻ പ്ലയിനെ പറയുള്ളൂ പക്ഷെ അനക്ക് ഇഷ്ടുള്ളത് പോലെ നീ എടുത്തോ നമ്മുക്ക് നമ്മളെ വീട്ന്ന് പറയണത് നമ്മള ഇഷ്ടത്തിന് ന നമ്മളെ ആഗ്രഹത്തിന് എടുക്കാനുള്ളതല്ലേ നമുക്ക് അങ്ങനെ അല്ല നമ്മ- നമുക്കൊരു ആഗ്രഹം ഉണ്ടാവോലോ നമു ഇങ്ങനെ ഒരു ഇന്റീരിയറ്റ് കാണുമ്പോൾ അത് ആ റേയ്റ്റിന് ഇതായില്ലെങ്കിലും കോംപ്രമൈസ് ഞമ്മക്ക് ആ ഒരു ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് നമ്മള് ഇൻടറസ്റ്റ്ന്നൊക്കെ ഒരു ഫോട്ടോ കാണുമ്പളയ് ഇന്റീരിയറിന്റെ മൊത്തം കാണും അയ്നനുസരിച്ച് നമുക്ക് അങ്ങനെ അടി വേണം എന്നുള്ളത് ഉണ്ടാവൂലെ
ആഹ്
അപ്പോ അത് ഉം അങ്ങനെ അയിനനുസരിച്ച് അനക്ക് ഒരു തീം അന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ ൽ അതിനനുസരിച്ച് നോക്കിയ മതി നല്ല രസണ്ടാവും
ഞാൻ പറഞ്ഞില്ലെ വൈറ്റ് തന്നെയാണ് ഞാൻ വിചാരിച്ചത് കാരണം വൈറ്റ് ആകുമ്പോം അകത്തിലിട്ടാൽ അത് അത്ങ്ങ്ട്ട് ബ്രൈ
മെചാവും മെചാവും പിന്നെ ഇതിലാവു മഇപ്പം മൊത്തം വൈറ്റന്നെ ആയിരിക്കുവല്ലോ ഉള്ളൊക്കെ പ്രിഫർ ചെയ്യ ഇനി ഓഫ് വൈറ്റോ അല്ലെങ്കി ഒരു ലൈ റ്റ് കളറല്ലെ എന്തായാലും പ്രിഫറെയ്യുള്ളൂ അപ്പോ പിന്നെ ആഹ് വൈറ്റാവുമ്പോ വൈറ്റാവുമ്പോ നമുക്ക് എല്ലാ ഇപ്പോ ഇന്നിപ്പോ കാലം കൊണ്ട് എങ്ങനെയാണ് പെയിന്റുകളൊക്കെ മാറി വരാന്ന് അറിയില്ലല്ലോ
ആഹ് അതെ അതെ
ഇപ്പോ പണ്ടൊക്കെ നമ്മള് ആഹ് ഓറഞ്ച് ഒരു മറ്റേ നിയോൺ ബൾബിന്റെ ഒരു പച്ച ഒക്കെ ഒണ്ടായിരുന്നല്ലോ
ആഹ് ആഹ്
ആ കളറൊന്നും എനിക്കിഷ്ടല്ലട്ടോ അനക്കിഷ്ട്ടാണോ
അല്ല അന്ന് അതായിരുന്നു അല്ലോട മോഡല് ബ്ലൂ ഒക്കെ ഭയങ്കര ഡാർക്ക് പക്ഷെ അല്ല അന്നത് നമുക്ക് നല്ല രസായിട്ട് എനിക്ക് അന്നത് നല്ല രസായിട്ട് തോന്നീനി
തോന്നീനില്ലെ
അതൊക്കെ ആ കാലഘട്ടത്തിലങ്ങനന്നെയാണ് അത് ഒരു വെറൈറ്റി ഇങ്ങനെ ഓറഞ്ച് ഒക്കെ അങ്ങട്ട് കാണുമ്പോ ഇത് ചെല വീടിനൊക്കെ ഓറഞ്ച് കാണുമ്പോ അത് പുതിയ മോഡല് നമ്മളിങ്ങനെ വിചാരിക്കും പക്ഷെ ഇപ്പ അത് കാണുമ്പോ ഞമ്മക്ക് എന്തോ പോലെ
ആഹ് എനിക്ക് അന്നേ ഇഷ്ട്ടല്ലെയ്ന്ട്ടോ ആ കളറ്
ആഹ് ഇജ് അന്നേ മോഡലായിരുന്നു
മോഡലായിട്ടല്ല നമുക്ക് ഇഷ്ട്ടല്ലാത്ത കളറ് അങ്ങനെ അല്ല അതൊക്കെ ഒരു കുത്തുന്ന കളറായി നിക്കല്ലെ അപ്പോ വലിയ താല്പര്യം ഇല്ലേന്നു
ആഹ് പിന്നെ ലൈറ്റ് കളേഴ്സ് നിന്നാ വന്നത് ഒര് പിങ്ക് ബ്ലൂ ഒക്കെ ലൈറ്റ് സ്കൈ ബ്ലൂ ഒക്കെ
ഓർമ്മയുണ്ട് അതൊക്കെ ഓർ എന്ത് ലൈറ്റ് പിങ്ക് ലൈറ്റ് ബ്ലൂ അങ്ങൻത്തെ കളറായോണ്ട് വന്നല്ലോ പിന്നെ
പിന്നെ കൊറച്ചെടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്രേയിഷ് കളർ ഉണ്ടല്ലോ ഒരു ഗ്രീനിന്റൊക്കെ ഒരു ഗ്രേ ആയിട്ടുള്ള കളറ് മറ്റേ ന്ത് ചാണപ്പച്ചന്റൊക്കെ ലൈ റ്റ് പിന്നെ മ മല്ലിപ്പൊടിന്റൊക്കൊരു അയിന്റെയൊക്കെ കളറെന്താന്ന് പോലും ഇൻക്കറീല പിന്നെ ഒരു ഒരിങ്ങനെ ഒരു വേറോരു കളറിണ്ടല്ലോ ഒരു
ഉം
ഒരു ബുദ്ധ് ഏഹ് നമുക്ക് മുക്ക് കാ കണ്ണിനും ബ്രൈറ്റല്ല ന്നാ കാ ലൈറ്റും അല്ല എന്ന പോലത്തെ കളേഴ്സ്
മനസ്‌ലായി
ആഹ് പിന്നെ അങ്ങ് അതായി മോഡൽ ഇല്ലേ
ആഹ് ആഹ് അതെ
വൈറ്റ്ക്ക് ലൈറ്റ് കളേഴ്സ് വളരെ വളരെ പേസ്റ്റൽ ഷെയ്ഡ്സ്ന്നൊക്കെ പറയില്ലേ
പക്ഷെ അതാണ്ലേ ഒന്നൂടെ ഭംഗി വീടുമ്മക്ക്ങ്ങ് ന്ന് നോക്കുമ്പോ മറ്റ
ന്റെ വീടിനൊക്കെ ഇപ്പൊഓടൊക്കെ കൊണ്ടന്നിട്ട് എലവേറ്റെയ്ത് വെക്കും ഇപ്പൊ ഫുൾ ഫ്ളാറ്റ് റി അല്ലല്ലോ ഫ്ലാറ്റ് അങ്ങനെ താണല്ലോ ബോക്സുകള് അങ്ങൻത്തൊകായിറ്റ് ഇപ്പൊ സൺസ് അതിനേക്കാളും കൂടുതല് അതേപോലെ ആസ് മേ
ആ ബോക്സായിട്ട് കൊടുക്കാം അത് തന്നെ
ആഹ് അപ്പം വീടിന് അഹ് ഇങ്ങട്ട് എലവറ്റയ്യും ചൽപ്പോ ചെറി ഇപ്പം കൂടുതൽ വല്യയ ചെറിയ വീട്ന്ന ആയാലുംങ്ങട്ട് അലവേറ്റ് ചെയ്ത് വക്കും
അപ്പൊ നല്ല ഭംഗിയാണ് ആ വീടന്നെ ലുക്കായി മാറും
ആഹ് പിന്നെ അയ്കൂടെ വൈറ്റ് കളർ ഫുൾ വൈറ്റ് ഇങ്ങട്ട് വരുമ്പോ അത്ങ്ങട്ടൊര് ഭംഗ്
ഉം ക്ഷെ മെയിന്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ ഈ ഇപ്പൊ വൈറ്റാണല്ലോ ഉപയോഗിച്ചത്
ആഹ് മെയിന്റയിൻ ന്നായാല് ചളി പെട്ടെന്ന് പിടിക്കും മന മക്കള്ണ്ടാവുമ്പോ ചളി ഉണ്ടാവും പക്ഷെ പിന്നേ ചെല സമയത്ത് ചെല ഭാഗത്ത് ഞമ്മക്ക് ഇങ്ങനെ ചളി ചളിപിടിക ചളിയല്ല ആ തോ പെന്റെ ഒക്കെ ആവുമ്പോ തോത്തിയാ പോവോല്ലോ പിന്നെ മീശോലൊക്കെ കണ്ടി സ്പോഞ്ചുളൊക്കെ
ആഹ് ആഹ് ആഹ്
പിന്നെ എടക്ടക്ക് മെയിന്റ്റയിൻ ചെയ്ത് പോയാല് അമ്മളഹ് നമ്മള് നോക്ക ങ്യാ അത് വൃത്തിയായിക്കും പക്ഷെ ചെല സൽത്ത് ഭയങ്കരറ്റ് പെട്ടെന്ന് വൃത്തികേടാവും കുത് തിവരിം അങ്ങനെ മാർക്കർ പെൻസില് അതൊക്കെ പോവൂല
ഉം ഉം ഉം ആഹ് മക്കളെ മക്കളെ കയ്യിലിരിപ്പ്പ്പോലെ ഉണ്ടാവൂല്ലേ
ആഹ് അതെ അതെ വീട്ന്ന് പറയുമ്പോ അതന്നെ പക്ഷെ അമ്മളെപ്പോഴും നമ്മൾ അത്രീം ഇൻവെസ്റ്റ്യ്താണ്ട് ഞമ്മള് പെയിന്റ് അടിക്കണതായാലും ഏതൊരു കാര്യം ചെയ്യണാലും നമ്മ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യണ അല്ലേ
ഉം ഉം അപ്പമ്മള് നമ്മള് ശ്രദ്ധിക്കാ
അതെ അതെ ഭയങ്കര ശ്രദ്ധിക്കാ അപ്പം മ്മ് എന്താ പറയാ അങ്ങനെ ഇപ്പൻക്ക് നല്ല ആഗ്രഅണ്ട് ഞാൻന്നാള് അം ഒരു കഫെല് പോയിനല്ലോ മ്മള് അപ്പൊ സ്റ്റാൻഡിങ് മിറർ കണ്ടില്ലേ
ആഹ് അത് അത് രസ്സാലെ വീട്ടിൽ വച്
ആഹ് നല്ല രസഇപ്പൊ ആഹ് ആഹ്സ്തെറ്റിക്ക് ഇപ്പംമുക്ക് എല്ലാർക്കും ഒര് ആഹസ്തെറ്റിക്ക് കാ ണല്ലോ ഇപ്പ നമ്മളറില്ലേ നമ്മള് എന്താ പറയാ നമ്മെളെ യൂസിനെക്കാളും അല്ലെങ്കി ഞമ്മളെ കൺവീനിയൻനെക്കാളും കൂടുതൽ അമ്മക്ക് അമ്മള് കൺസേൺ കൊടുക്കണെന്തിനാ അമ്മള് ആസ്തറ്റിക്കിനാ അപ്പോം ഉള്ള അടപ്പചിഞ്ഞും ചെൽപ്പോ ഉള്ളിലൊന്നുംന്നും മടക്കിയൊന്നും ക്ലീനാക്കി വെച്ചില്ലെങ്കിലും അതാണ്ട് അടിച്ചിട്ടാൽ അത് ക്ലീനണെഅ സ് തെറ്റി കാണാറല്ലേ അപ്പൊ അതേപോലെ ഭയങ്കര അങ്ങനത്തെ ഒരു രീതി തരുന്ന ഒരു സാധനമാണല്ലോ അത്
പറ പോലെ ആ മീറന്ന് എനിക്ക നല്ല താല്പര്യംണ്ട് ഞാനിങ് വിചാരിക്കും വീട് പണിക്കെ കഴിഞ്ഞിട്ടാകുമോ
റേറ്റ് ചോദിച്ചപ്പോ അന്ന് രണ്ടായിരം റൂപ്യന്ന് പറഞ്ഞു അവു ഭയങ്കര അഫോർഡബിൾ ആണ് കാരണം ഞാന് ഓലോ ആഹ് ആഹ് ആ അതല്ല ഞൻ മറ്റേ കുറെ സൈറ്റില് നോക്കിപ്പ പതിനായിരത്തി സംതിങ്ങ് വരുന്നുണ്ട് എല്ലാ ഇതിനും
ആഹ് ക്വാളിറ്റിക്ക് ചേഞ്ച് ഉണ്ടാമായിരിക്കും
ആ പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നമ്മള അവിടുന്ന് വന്ന് നോക്കിയല്ലേ കൊറ പക്ഷെ എനിക്ക് യങ്ക പിന്നെ അത് അത്യാവശം ബിഗ ആണ് ഞാൻ വിചാരിച്ചു അതിനെ ഓ കൊടുക്കുമ്പോ ഇത്ര വിഗി ഞാൻ കണ്ടിട്ടില്ല ഇനി ഞാന ആ കടയിലോ എനിക്ക് ആള് പറഞ്ഞന്ന ഫ്രണ്ട് ഞാൻ അയലാണ്ട് പോക ആഹ് പതിനയാന്തികൂ ഒരു പരിപാടിക്ക് ആ അപ്പൊ അവിടൊന്ന് കേയറി നോക്കണം ആവൈക്ക് കൂടെ പോവാ അപ്പം
ഉം ഉം ഉം
അങ്ങനെ അതൊന്നന്ന് നോക്കണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ നമ്മള് വൈ അതേമാതിരി റഗ്സ് കുറേ റഗ് വാങ്ങാൻ ആഗ്രഹമുണ്ട്
ആഹ്
അവാ സോഫന്റെ അവിടെ ഞങ്ങള സോഫന്റെ കളറ് ഒരു ക്രീം അല്ലേ
ആഹ് ആഹ് ക്രീം കളറ ആണല്ലോ
ആഹ് അപ്പൊ ഞാാനിങ്ങനെ നീ സജിഷൻ ജി പറയട്ടോ ഇന്റെ ഒരാഗ്രഹം ആ അപ്പൊ അത് ആ അത മെ കാപ്പി കുഷശനേന ഉണ്ടായിന് പക്ഷെ ഞാന് കുഷ് നെ ആ കാപ്പി വെക്കാതെ അത് സെയിം ഒന്നെങ്കിൽ സെയിം ടോൺ അതേ ഇതില പറ്റി ഇരിച്ചിട്ട് ഒരു
കുശന് കാപ്പിന്ന് പറയുമ്പം പിന്നെ അവിടെ വേ എന്താ കാപ്പില്ലാത്തത് മറ്റേത് എന്ത് കളറ
ഇല്ലടാ കാപ്പി ആണല്ലോ അയിന്റെ അയിന്റെ കൂടെ കിട്ടി കുഷ്യനെ കാപ്പിയാണല്ലോ ആ കാപ്പി കുഷനയിമ വെക്കണില്ല പകരം കവറ് മാറ്റ
ആഹ് അങ്ങനെ കവറ് മാറ്റ മൊത്തത്തില് മാറ്റാം
ആഹ് അപ്പൊ ഞാൻ വിചാരിച്ച് എന്താ പറയാ അതേ സെയിം ടോണിൽ ഒരു കാർപ്പറ്റ് വാങ്ങിട്ട് പിന്നെ റ്റു ആ റ്റൂവ് ഒരു കോ കോഫി ടാബിൾ ടോപ്പ് ടാബിൾ ടാബിൾ കണ്ടണോ മറ്റേ
ഏത് ആഹ് ആഹ് ചെറിയ ടേബിൾ ആണോ
ചെറിയ ടേബിൾ ഒരു രണ്ടെണ്ണംക്കെ ആയിട്ട് രണ്ട് പീസ ആയിട്ട് ഒരു ഇതിന്റെ ഉള്ളിലക്ക് മറ്റ
നല്ല ഭംഗിയാണ് കാണാന്
ആ വൈറ്റില് ഗോൾഡൻ കളറ് മറ്റേതൊക്കെ ആയിട്ട്
എനിക്ക് മനസ്സിലായി പറഞ്ഞോ
ആഹ് അപ്പൊ അത് കൊടുക്കാം
ആഹ് ആഹ്
അത് കൊടുത്തിട്ട് പിന്നെ നമ്മള് അതേപോലെ തന്നെ ആ അങ്ങനത്തെ ഒരു തീമിൽ തന്നെ വരുന്നെ മറ്റേ പോട്ട്ണ്ടല്ലോ പ്ലാൻ പോട്ട് ചെടി അത് അതും വെക്കാം പിന്നെ രണ്ട് സൈസില് ഒന്ന്. കുറച്ച് ഹൈറ്റ് കുറഞ്ഞത് ഒന്ന് കുറച്ച് ഹൈറ്റ് കൂടിയത് അങ്ങനെ അങ്ങനെ അങ്ങനെയുണ്ട്
ആഹ് എനിക്ക് മനസ്സിലായി ഭംഗിയുണ്ടാവും
ആഹ് ഗ്രാസ് വെച്ചിട്ട് ഒന്നെങ്കി റഗ്ഗ നൈതിക്ക് പറ്റി ഏതെങ്കിലും റഗ് വെച്ചിട്ട് കാർപ്പറ്റ് വിരിച്ചിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കി ഗ്രാസിന്റെ കാർപ്പറ്റ് വെച്ചിട്ട്
അങ്ങനിം ചെയ്യാലെ
അങ്ങനെ ചെയ്യാം ഇന്നിട്ട് പിന്നെ ഇതിക്കൊക്കെ തീമക്ക് പോകണതൊരു പി അത് അവിട ആ ബോക്സ് പിസ്താ ഒരു ഗ്രീനണല്ലോ ഒരു ലൈറ്റ് ഗ്രീന്
ആഹ്‌ അവിടെ മേലല്ലേ ബോക്സ്
ആഹ് ആ ഗ്രീൻക്ക് പറ്റ്യെ ആഹ്‌ ഗ്രീൻന്റെതേ സെയിം കളറില്ലെ കുഷിയനും കൊടുക്കാം ഇൻക്ക് ഭയങ്കര ആഗ്രഹം പിന്നെ ടാ നല്ല ഫ്ലവർ ഫേസ് അല്ല അല്ല ഏസ്തറ്റിക് ആയിട്ടിള്ള മറ്റേ ഫ്ലവർ വേസ് ഇണ്ടല്ലോ മറ്റേ അതിന്റെ
ഏതാ
ടെക്നൊമിക്കിന്റെ
ആഹ്‌ ആഹ്‌
ഇതിലൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ
ഹ്മ്മ് ആഹ്‌ ആഹ്‌ ആഹ് ഇൻക്ക് മനസ്സിലായി അതും അതും ആ‌ സെയ്ഡിലായിട്ട് കൊട് ക്കേ
അല്ലടാ അത് ടീ പോയിമല് ടീ
ആഹ് ആഹ് ആഹ്‌ ശെരി ഇയ്യ്പ്പം പറഞ്ഞ ടേബിൾമല് വാങ്ങാൻ ഉദ്ദേശിക്ക്ണേ, ആഹ്‌
ഇന്നാ ഇൻശാഅല്ലാഹ്
ഇപ്പം ചെയ്യ്ന്ണ്ടോ അതോ
ആഹ്‌ ഇപ്പട്ത്ത് ചെയ്യണംന്ന് വിചാ ഇന്റൊരാഗ്രഹാണ്
ഹ്മ്മ് നടക്കട്ടെ എതിയാലും, ആഹ്‌ നമ്മുക്കൊരു ആ ഗ്രഹണ്ടാവല്ലോ ഒര് വീട് വെക്കുമ്പോ നമുക്കെന്തല്ലാം ആഗ്രഹള് ഇണ്ടാവും
അതെ അതെ, പക്ഷെ ഇതെടാ ഞാൻ നോക്കിറ്റ്പ്പം നമ്മളിങ്ങനെ ഈ ആഹ് ഓൺലൈൻ സൈറ്റ്ന്ന് ഇടക്കുമ്പോ അത്ര റൈറ്റൊന്നും വര്ന്നില്ല
ഏഹ് ആഹ്‌ അത് ശെരി ആഹ്‌ അത് ഞാനും കണ്ട് ട്ട്ണ്ട് മീശോലൊക്കല്ലേ റൈറ്റ് കൊറവാണ്
ഏഹ്‌ ഏഹ്
മീശോലൊക്കെ റൈറ്റ് കൊറവില്ലേ ആഹ്‌ ടേബിൾനൊക്കെ
ഞാൻ വിളിക്കട്ടോ ഞാൻ ഇപ്പം പറഞ്ഞരട്ടോ കൊറച്ച് ചായ കുടിക്കട്ടെ
ആഹ്‌ ഓക്കെടാ വെച്ച്